ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കണ്ട്
എന്തൊക്കെയ വിശേഷം
എന്താ അന്റെ വിശേഷം
ചായൊക്കെ കുടിച്ചോ
ഇല്ലെ ചായ കുടിച്ചിട്ടില്ല
മറ്റേ
ഉം ചായക്കായിക്കണ്‌ ചെക്കന് അനിയന്ന് പറഞ്ഞന്നണം ഒന് അവിടെ കൊറച്ചേക്ക കൊണ്ടോയി കൊടുക്ക
അതെ ക്ലസ് സ്കൂളേക്കോ
ആഹ് സ്കൂളൊക്കെണ്ടാ ഇവിടെ ഒരു ടീച്ചറ് ഇവിടേയ്നു അപ്പൊ ടീച്ചറ് കൊണ്ടപോകും അപ്പൊ കൊറച്ച അങ്ങട്ട് കൊണ്ടായി കൊടുക്കണം ആഹ്
നടന്നു പോകാനുള്ള ദൂരെള്ളൂ
സ്കൂൾക്ക് ആഹ് ഞങ്ങള് ബസ്സ് കേറിയവനെ കൊണ്ടാക്കല് അപ്പൊ ടീച്ചറും കൊണ്ടോവാ പറഞ്ഞ്, അപ്പൊ പിന്നെ അവിട ഏറ്റോ ആദ്യ കൊടുക്കാന്
അതെ ഇപ്പ ക്ലാസ് പറഞ്ഞയ്ക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ
ആഹ് ഓനും മ്മെച്ചി മാറ്റികൊടുക്ക കൊണ്ടാക്കി കൊടുത്താൽ മതി
അതെയാ നിങ്ങളെന്താ ചെയ്യുന്നേ
ഞാനിപ്പോ പ്ലസ് ടു കയിഞ്ഞു നിക്ക
അതെയ ഇനിയിപ്പോ ക്ലാസ് തുടങ്ങേണ്ടി വരൂല്ലേ
ആഹ് സെപ്റ്റംബറിലൊക്കെ ആയിക്കാ അല്ല ജേസു
അതെ
ഉം
അപ്പൊ നഴ്സിംഗഗ് ക്ലാസ് പെട്ടന്ന് തുറക്കൂലല്ലോ കൊറ
ഇല്ലെ സെപ്റ്റംബർ കഴിയുന്നാ ഓല് പറയുന്നേ പറയാനും പറ്റ ചൽപ്പോ സെപ്റ്റംബറില് ഹാഫില് അയ്ക്കാനും അങ്ങനെ പറണ്ട്
അതുവരെ വെറുതെ ഇരിക്കണം അല്ലേ
ഉം
നിങ്ങൾത് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലാതെ
ഇല്ലെ ഇല്ലല്ല
അതെയോ എന്താ അവിടുത്തെ കാലാവസ്ഥൊക്കെ, മയേണ്ടോ?
മഴ ഉണ്ട് അവിടെ ഉണ്ടോ മയ?
ആഹ് ഇവിടെ ഇപ്പൊ രണ്ടൂസായി അടയിച്ച് ഫുള്ള് മയന്നെ
മഴ ആഹ്
ഇപ്പൊ ഒരു മയക്കാലം പോലെ അപ്പൊ കൊറച്ചായിട്ട് മയയൊന്നും ഇല്ലാരുന്നു ഫുൾ വെയ്ൽ ലായിനു ഇപ്പ മയന്നെ
ഇന്ന് വെയിലുംണ്ട് മഴേണ്ട് അതേപോലെ
അതെയോ ഇവിടെ മയന്നെ ഫുൾ മയക്കാറ് മൂടി കെട്ടിയാണ്ടാവ രാവിലെക്കെ എണീക്കാന് മടിയാവും.
ആഹ്
നിങ്ങളെ പണിയൊക്കെ കയിഞ്ഞോ?
ഇല്ലേ പണിക്കെടുക്കണം ഇവിടെ പുല്ല് പൊന്തിക്ക്ണ് അങ്ങനെ പറിച്ചാണ് എന്തീക്ക പുല്ല് പൊന്തീക്ക്ണ്
എങ്ങനെ
പുല്ല് പുല്ല്
ആഹ് ഇവിടേം മിറ്റ് രാവിലെ നമ്മള് രാവിലെല്ലേ മിറ്റടിക്കാൻ പറ്റുള്ളു ഉച്ചക്കൊക്കെ ആയാലും മടിയാവുല്ലോ രാവിലെ എണീക്കുമ്പോ മയയാകും ക്കും അപ്പൊ മുറ്റടിക്കാണ്ട് നിക്കു ഇപ്പൊ ഇവിടെ ഇപ്പം മിറ്റാന്ന് തോന്നൂല അങ്ങനെ കാട് പോലെ
ആഹ് അങ്ങനെന്നേനു ഇവിടെ പിന്നെ ഞാനും ഇന്നിമ്പാടങ്ങോട്ട് നന്ന് പണിയെടുത്തു ഇവിടെയും മുന്നും ബാക്കൊക്കെ പിന്നെ ഇതാ പൊന്തീക്ക്ണ്
ങ്ങനാണേ അമ്മുക്ക് മിറ്റ് റ്റ അടിച്ചു വാരി എടുക്കാം ഇത് പുല്ലായത് കൊണ്ട് പറിച്ചെടുക്കണല്ലോ അപ്പൊ മടിയാവും.
ഉം ഞാനിന്നലെ പറഞ്ഞിക്ണ് ഇന്നോടെ ഞാനങ്ങനെ മടിച്ചിന്നതാണ് ന്ന് ആളെടുക്കാറന്നണ്ട് ഇനി ഇന്ന്ലെ തൊട്ട് എനിക്ക് കിട്ടും ചീത്ത
അതെയോ
ചൂല് തട്ടിയാ കൊഴപ്പല്ല തോന്നുന്നു ഇൻ്റെ പുല്ലിന് ചൂല് തട്ടാൻണ്ടോ മഴയും നിന്ന് അതൊക്കെ ചപ്പിളി
കൊണ്ടിക്കുമ്പോൾ മിറ്റത്ത് ഒന്നും പ്രശ്നം ഇണ്ടാവില്ല ഇത് അടിച്ചാല ഉണ്ടാവുമ്പോ പുല്ലറിയുന്നു
ആഹ് അതാണ്
ഇപ്പൊ മഴ ആയതോണ്ട് പുറത്തിറങ്ങാനും മടിയാകും മടി അടിച്ചു വാരാൻ പോകുമ്പോൾ ചളിയാരിക്കുല്ലോ
ആഹ്
എല്ലട്ത്തേം അവസ്ഥ ഇതാണ്.
ഉം എന്താന്ന് ചായക്കടിക്കെ
ഇവിടെ ചായ പത്തിരി
ഉം
നിങ്ങളവിടെന്താക്കി
ഇവടെ ചപ്പാത്തി
അതെയോ
ഉം
നിങ്ങള് ഭക്ഷണൊക്കെ ഇണ്ടാക്കോ?
ഞാന് ചെലതൊക്കെ ചിക്കൻ കറിയ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓരെന്ന് ഉണ്ടാക്കും പിന്നെ എണ്ണക്കടികള് വൈകുന്നേരത്തെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കും
ഉ എൻ്റെ ഉമ്മ ഇവിടെയില്ല ഉമ്മ ഉ്മാൻ്റെ വീട്ടിൽ പോയതാണ് ഞാൻ ഇന്ന് യൂട്യൂബിൽ നോക്കിയി മറ്റേ ഗ്രീൻ പീസ് കറിയില്ലേ
ആഹ് ആഹ്
ഗ്രീൻ പീസ് കറി ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണും അത് പറ്റൂല്ല. പിന്നെ വേറെ കാണും പറ്റൂല അങ്ങനെ കൊറേ നോക്കി കൺഫ്യൂഷൻ ആകും
പല ടൈപ്പിലാണല്ലോ ഓരോരുത്തരും ഉണ്ടാക്ക
ചാറ്റ് ജിപി ടീം നോട് ചോദിച്ചാൽ മതി ഒരു പറഞ്ഞു തരും
ആഹ് അത് പറഞ്ഞ് അത് ആഹ് അതോർമ്മണ്ടയില യൂട്യൂബിൽ നോക്കിട്ട് ദേഷ്യം പിടിക്ക. ഇപ്പൊ ഓയിണ്ടാക്കുന്ന സാധനാണ് ചെൽ ചെലപ്പോ നമ്മളെ വീട്ടില്ണ്ടാവൂല്ല. അപ്പോ വേറെ വീഡിയോസ് കാണണം ആ വീഡിയോ കാണാൻ തന്നെ വാണം ഒരു മണിക്കൂർ. ഇൻക്കാണെങ്കിൽ ഒരു വട്ടം വീഡിയോ ഇണ്ടാക്കിയത് പഠിച്ചഴിഞ്ഞാ പിന്നെ അതോർമ്മ ഇണ്ടാവൂല്ല കൊറേ
ആഹ് ഇൻക്കു അങ്ങൻ തന്നെ ഇൻക്ക് പിന്നിം കാണണം. ഫസ്റ്റ് ടൈം ഇണ്ടാക്കിയ ചിക്കൻ കറി റെ
എല്ലരുങ്ങനെ ഒരുവട്ടം ഇണ്ടാക്കിയ തന്നെ ഓല മൈൻഡിലത് കാണാ. പ്പാടായിട്ടുണ്ടാവില്ലെ ഇൻക്കത് മറന്നോവും. ഉം ആഹ് അ അ് ഇണ്ടാക്കാൻ നല്ല പരിചയള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു ഘട്ടം ഘട്ടാക്കീട്ട് ഇട്ട് കൊടുക്കാനൊക്കെ അറിയല്ലോ.
ഉം
നമ്മക്കല്ലാത്ത എന്തേലും വെറൈറ്റി ഉണ്ടാക്കാ നോക്കുള്ളു. ഇങ്ങനെ ഈ ചോറ് കടി അങ്ങൻത്തൊന്ന് ഇണ്ടാക്കുന്നതു ഇഷ് പറ്റൂല്ല
ഉം ക്കിഷ്ടാണ് കുക്കിങ്ങെയ്യാൻ ഭയങ്കര ഇഷ് ഭയങ്കര ഇഷ്ടാ പിന്നെ മടി ഇണ്ടായാൽ ആണ് നടക്കാതെ.
ആഹ് എങ്ങനെ മ
മടിച്ച ആഹ് എപ്പളൊന്നുണ്ടാവൂല. ഇൻക്ക് സാനങ്ങളൊക്കെണ്ടെങ്കി ഭയങ്കര ഇഷ്ടാണ്ടാക്ക്ണ്.
ആഹ് അതെ എല്ലാണ്ട് ആഹ് എല്ലാ നമ്മളൊരു സാധനപ്പ ഇണ്ടാക്കാണ് അയിനുള്ള എല്ലാ സാധനോണ്ടാവണം.
ആഹ് എന്തേലൊന്നു ഇല്ലെങ്കിൽ പിന്നെ ഭ്രാന്ത് ആയി കാരണം ഇണ്ടാക്കാന് ന്ന പിന്നെ ഇണ്ടാവുമ്പോ ഇണ്ടാക്കാച്ചും
പിന്നെ ആ ഭാഗത്തേക്ക് പോവുലാ.
ആഹ് ഇണ്ടാക്കാൻ വിചാരിച്ച എല്ലം മാണം.
അതെ
ഇച്ചിണ്ടാക്കാൻ ഇഷ്ടല്ല.
ഇല്ലേലേ ഇൻക്കുഅങ്ങൻ തന്നെ ഒപ്പിച്ചിണ്ടാക്കാൻ അറിയൂല. പിന്നെണ്ടാക്കലും ഇതേപോലെ കൊറവാ സാദാ ചോറും കറിയൊന്നുണ്ടാക്കൂല്ല.
ആഹ് ചോറ് പിന്നെ കുക്കറ്ൽ വെക്കലല്ലേ അതുണ്ടാക്കലുണ്ട്. റെസ്കൂക്കർക്കറക്കി വെക്കലല്ലേ തൾപ്പിച്ചിട്ട്.
കുക്കർലോ?
ആഹ് റൈസ് കുക്കറിൽ അക്കി വെക്കലല്ലേ.
ആഹ് റൈസ് കുക്കറ്ക്ക് അങ്ങനെ. ആഹ് നമ്മളിവ്ടെ അങ്ങൻതന്നാ. ഇപ്പൊ ഗ്യാസിൻ്റൊക്കെ പ്രശ്നായതൊണ്ട്
ആഹ് ഗ്യാസിൻനന്നെ ഇണ്ടാക്കല്. താത്ത ഇണ്ടാ വേണ്ട ആൾക്കാര് കൂടുമ്പോ
ആഹ് ആഹ് ഇങ്ങൾ അടുപ്പൊന്നു യൂസെയ്യാറില്ലേ?
ആഹ് അടുപ്പിലെന്നെ ഇണ്ടാക്ക.
അതെ
ഇണ്ടെങ്കി അല്ലെങ്കി രാവിലുമ്മ വന്നപ്പോ കൊണ്ടാക്കാൻ അങ്ങൻ തറവാട്ട്ക്ക് പോവാണെങ്കി എല്ലോ ഒപ്പം ഒരടുപ്പിൽ വെച്ച് ഇണ്ടാക്കും രാവിൽക്കത്തിം ഉച്ചക്കത്തെയൊക്കെ.
രാവിലെ തന്നെ പണിയയൂല്ലേ? അടുപ്പ് കത്തിച്ച് അടുപ്പിലുണ്ടാക്കാണ് എല്ലോ അപ്പ തന്നെ ഇണ്ടാക്കി എടുക്കണല്ലോ. അ കെട്ടു പോയാ പിന്നെ തീരൽ. ഗ്യാസാവുമ്പാണ് നമുക്ക് പണിയൊന്ന് ലെയ്റ്റാവാ അമ്മള് കൊറ്ച്ചയ്ഞ്ഞിട്ടെടുക്കാല്ലോ വിചാരിച്ച് നിക്കും.
ഇതുപ്പോ ഗ്യാസായതോണ്ട് പ്പിച്ച് രാവിൽത്തൊക്കെ ഇണ്ടാക്കിയിട്ടൊള്ളൂ. ഇനി ഞാ പണിടുക്കാനറുങ്ങള്ളെയ്‌ക്കാരം ഉച്ചക്കത്തെ അടുക്കള ക്ലീനാവണെങ്കി ഇതങ്ങനെ നിക്കു അടിച്ചോരാനൊക്കെ.
ആഹ് ഇവിടെ അങ്ങൻത്തന്നെ. അട്ച്ചോരി തൊട്ക്കുമ്പോം നമ്മള് നെലം തൊടച്ച് മാത്രം പോയാ വൃത്തിയുണ്ടാവില്ല. നടു
ഇല്ലാ ന്നിട്ട് അടുക്കളീത്തെ പണിയയ്യാങ്ങെ നിക്കണം. ഇന്നങ്ങള് അടിച്ചൊരിക്കോളി അവിടട് മാത്രൊള്ളൂ പറഞ്ഞാലത് കേൾക്കൂല അന്റെ പണിയല്ലെ ഇജ്ജ്ട്ത്തോറിം.
ആഹ് അതെന്നെ ഇവടിം അങ്ങൻതെന്നെ. സംഭവം ഈ എടുത്താൽതീരും പക്ഷെ അടുക്കളേത്തെ പണിഎത്രയാലും തീരൂല.
ആഹ് അതാണ് അയ്ന് ഞാനൊക്കെ കുക്കെയ്യുമ്പോ രണ്ട് മൂന്നാല് പാത്രം ഇട് കൊള്ളു ഇമ്മച്ചി അങ്ങനെ പരത്തും പാത്രങ്ങൾ
ആഹ് ഇതെന്നെഅത് കാണുമ്പോ പാത്രങ്ങനെ കൊറേ കാണുമ്പോതെന്നെ കൈകാള്ള മൂടങ് പോവും. ഞാനൊക്കെ അടുക്കളയികേറാണെങ്കിൽ എടുക്കുന്ന പാത്രംഅപ്പ കൈകിവെക്കും.
ആഹ് ഞാനുംഅങ്ങൻതെന്നെ ഇട്ക്ക്ണത് അപ്പ, അപ്പ കൈകിവെക്കും. ന്ന്ട്ടേ കുക്കിങ് ചെയ്യൊള്ളൂ ഒക്കെപാടെണ് കാണുമ്പോ മടിയവും. എന്തേലും കടിണ്ടാ നോകുമ്പോ അങ്ങനെണ് പിന്നെ തിന്നയ്ഞ് വെരുമ്പോ പിന്നെ കേഴുകാണ്ടാവുലെ അത് ഇട്ത്തപാത്രങ്ങളൊക്കെ.
ആഹ് ഇബടെ എപ്പളുംഇങ്ങനെപറയും തിന്നപാത്രം ഇപ്പൊ കൈയ്കിച്ചാ പിന്നെ ഇണ്ടാവില്ല ഇതെല്ല് ത്തിന്ന് അവിടെ ഇട്ടേച്ച് പോകുമ്പാണ് ബാക്കിയുള്ളവർക്ക് പണിയാവുന്നെ.
ഞാനഅങ്ങനെ ഇട്ടച്ച് പോയിട്ടില്ലെങ്കിലയ്ക്കാരം ഞാൻ ഇട്ടച്ച് പോയാല് ചീത്തട്ടാ ഞാൻ കെയ്കിവെക്കണം ഇമ്മേ അനിയനോ തിന്നിട്ടാല് ഒരു കൊയപ്പൊല്ല. ഇമ്മ മടിയായിറ്റ് അട്തെന്നെഇടും ചെൽപ്പോ കെഴുകാതെ.
ഇവിടെ അങ്ങൻതെന്നെ.
ഞാനാണെങ്കി പിന്നെ തൊടങ്ങും അവിടെയുദ്ധം.
ആഹ് ഇവിടെയൊക്കെ പണിടുത്തില്ലെങ്കി ഇങ്ങനെ പറഞ്ഞോണ്ട്ക്കും. അമ്മള് ഫോണിലൊക്കെ കളിച്ച് ഇര്ന്നാല് പണികഴിഞ്ഞിട്ട് ഇര്ന്നാപ്പോരെ പറയാണ്ട് എട്ക്കുന്ന ഇഷ്ട്ടം. ഇങ്ങനെ പറയുമ്പോ ആ കേക്കുമ്പോൾ ദേഷ്യം പിടിക്കും.
ദേശ്യം വെരും.
എന്താലും അവനെ കൊണ്ടാക്കണംകൊർച്ചയ്ഞ്ഞിട്ട് ആര്?
ഉമ്മ
ഇമ്മ തൈക്കുയ്.
ഏഹ്
ആഹ് അപ്പഅത് പറയാ ഞാനും വെറുതെ ഇരിക്കല്ലല്ലോ ഇൻക്ക് പണിഇണ്ടല്ലോപറി.
അതെ ആഹ് ആതും എടുക്കാതെ പൊർ ത്ത്ത്തെ ആൾക്കാരൊക്കെ അടിക്കാൻ കൊടുക്കുമ്പോ ഒല് ചോദിക്കുന്ന സമയത്ത്.
ആഹ് കൊടുക്കണം ഇനിപ്പൊ ഇനല്ലിം ഇന്നെന്നും നിന്നിട്ടില്ല ഇനിനാളെ കൊട്ക്കാണ്ട്. ന്നട്ട് ഒക്കെപ്പണിരിക്ക. ആലക്ഷക്കെനിന്ന് നിന്നാൻ മടിച്ചിട്ട്ണ്ട് ഞ്ഞിഇന്ന് നോക്കണ്ട ഇന്ന് പറയല്ണ്ട്.
ആഹ് കേക്കുമ്പോതൊന്നെ
പണിയെടുക്കാൻ പിന്നെ കിട്ടൂലാന്ന് അറിയല്ലോ.
ഉം
പണി ഇല്ല ഇല്ല ചായാകുട്ച്ചില. ഇബടെ ഉമ്മല്ലാത്തോണ്ട് ഞാന ചായിം കടിയൊക്കെ ഇണ്ടാക്കിയെ. ഇല്ല ഏട്ടത്തിയിണ്ട്.
ആഹ്
ഞമ്മള് ചായഇണ്ടാക്കിയ പിന്നെ കുടിക്കൻ എന്തോരുമടിയ.
ആഹ്
പിന്നെ എന്തൊക്കെ?
ഇങ്ങളെ പണിയൊക്കെ എപ്പളാ കൈയ്യെല് ഉച്ചക്കോ?
പണി ഉച്ച എടുക്ക്ണീന് നുസരിച് കയ്യും ചെല്പ്പ്പം മടിച്ചവി ടീവി കണ്ട് രിക്കും. ക്കും പണിട്ക്ണി എടയില് അടിച്ചുഓരിട്ടാണ്ട് അങ്ങനെഇരിക്കും.
അനി ഇതന്ന ഞാനൊ ഒരു ഭാഗം അടിച്ചവേര പിന്നെ ഇന്ക്ക രണ്ടു മിനിറ്റ് ഫോൺ നോക്കണം പിന്നെ അത് കഴിഞ് വേ
ഞാൻ ഫോണ് കൊണ്ട് അടിച്ചു വോരല്ലാണ്. അപ്പൊ പണി നടുക്കൂം അല്ല പണി നടക്കൂല്ല.
ഇവിടന്നൊക്കെ എല്ലരും പറയു ഇവക്ക് അടിച്ചു വരാാനൻ രണ്ട് മണിക്കൂറാണ് സംഭവം ഫോണ്. ഒന്ന് മാറ്റി വെച്ച വെറുതെ ഇങ്ങനെ ഫോൺ എടുക്ക് പോയി നോക്കണം പണിയെടുക്കുന്നതിന്റെ ഇടയിൽ. ൾ
ആ ആതണ്.
ഒന്നും ഉണ്ടാവൂല്ല പക്ഷെ വെറത്തെ ങ്ങനെ തുറന്നു നോക്കും.
ഉ അല്ലെങ്കിൽ ടിവി നട്ട് ന്നട്ട് അയില് പാട്ട് ഇട
ആഹ അതന്നെ ഇവിടെക്കെ തന്നെ അവസ്ഥ.
പാട്ടൊക്കെ അങ്ങനെ സമയമോ പാട്ടൊക്കെ അങ്ങനെ വന്ന് പണി എടുക്കും.
പാട്ടിട്ടാ പണി എടുക്കാനും ഒരു താല്പര്യം തോന്നും. പണിയെടുക്കുന്നത് അറിയേയില്ല.
അതൊന്നും ഇല്ലാതെ ഇങ്ങനെ പണി എടുക്കുമ്പോഴാണ് ചെടപ്പ് വര അലേകിൽ ഫോണിൽ ഇങ്ങനൊ യു ട്യൂബിൽ വീടണ്ട അങ്ങനെ അടിചോരും. തോടകൽ നടുക്കൂല വേക്കാം തോട്ക്കും.
വിടെക്കെ അങ്ങനെ തന്നെ. പണി കഴണെങ്കിൽ എന്താലും ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാവും. എടുത്താൽ പെട്ടെന്ന് കഴിയും പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും. പണി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാം നല്ലോ വിചാരിച്ചിട്ട് മോല്ല പണിയെടുത്തു
ഉം
എന്നാ ഓക്കെ ട്ടോ
ആ ആഹ്